ഹലോ കേൾക്കാവോ
ക്കുന്നുണ്ട്
എന്തൊക്കെയുണ്ട് വിശേഷസുഖല്ലേ
സുഖാണ്
ചായ കുടിക്ക കഴിഞ്ഞാ
ഓ ചായ കുൂടി കഴിഞ്ഞു
എന്തായി മക്കള് സ്കൂള് പോണവരുണ്ടാ
ആ ആ ഉണ്ട്ണ്ട് പോയി
പറഞ്ഞഹിച്ച
ഓ ഓ
ഇവിടെതാ പോവാനുള്ളറെ എ ആ വോണ്
ത്തിലാ
പത്തു മണിക്കാണ് വണ്ടി വര്അ
ആ ആ
പിന്നെ എന്തൊക്കെണ്ട്
പിന്നൊക്കെ അങ്ങനെ ചായ കുടിച്ചോ
ആ ചായ കുടിച്ചു കുട്ടികള് സ്കൂള്ക്ക് പറഞ്ഞ എല നേരത്ത് ഭയങ്കര
ആഹ തെരക്കാണ് ആആ രാവിലെല്ലേ ആ സമയം
അതെ അതെ
ആ എല്ലാം അല്ലാം ആ നേരത്തന്നെ ആവണല്ലോ
അതന്നെ അതാണ് പിന്നെ കൂട്ടാനും സ്കൂൾക്കള്ള നാക്കലൂ
ആ ആ അതെ അതെ ആ ആ ആ
കൂടെരു പാടം പിന്നെന്തെങ്ങ
ഹലോ ഹലോ ഹലോ ഹലോ ഇല്ല പറഞ്ഞിട്ടില്ല ഇനി പറഞ്ഞിട്ടില്ല